കേൾക്കാമോ നിനക്ക്
ആഹ് കേൾ
ആഹ് കേൾക്കാം പിന്നെ നിനക്ക് സുഖമാണോ ആ എനിക്ക് സുഖമാണ് നിനക്കോ
ആണടാ പിന്നെ എന്തൊക്കെയുണ്ട്
എന്തൊക്കെയുണ്ട് ആഹ് ഇവിടെ മഴ കാരണം മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു കേട്ടോ അതുകൊണ്ടുതന്നെ ബസ്സുകളൊക്കെ റൂട്ട് മാറ്റി വിട്ടോണ്ടിരിക്കുവ വേറെ വഴി കൂടെ പോകുന്ന ബസ്സുകളൊക്കെ ഇതുവഴിയായി ഇപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത് ശ്രദ്ധിച്ചോണ്ടിരുന്നതാ
നിന്റെ വീട് റോഡ് സൈഡിലാന്നോ
ലാന്നോ ആഹ് റോഡ് കാണാം പിന്നെ എന്തെക്കെണ്ട് സുഗമായിട്ടിരിക്കുന്നേടി ഇപ്പോൾ അവധിക്കാലമല്ലായിരുന്നോ അതുകൊണ്ട് തന്നെ ഞാനെടി ആഹ് നീ പറഞ്ഞോ ക്കുവാ ആണല്ലേ ആരുടെ ബന്ധുവിന്റെ കല്യാണമാണോ അതോ അടു തുള്ള ആർടെങ്കിലും കല്യാണായിരുന്നോ
ഇവിടെ കുറച്ചപ്പുറത്തുള്ള ഒരു ചേട്ടന്റെ കല്യാണായിരുന്നേ ചേട്ടനും കൊച്ചും ഈ നാട്ടിൽ
കൊച്ച് ഈ നാട്ടിലുള്ളതന്നെ
ഉ
ആണല്ലേ
നിനക്ക് അറേഞ്ച് മാര്യേജ് ആണോ ലവ് മാരേജ് ആണോ ഇഷ്ടം
എനിക്ക് അറേഞ്ച് മാര്യേജ്യാ ഇഷ്ടം വീട്ടുകാര് പറഞ്ഞിട്ടുള്ള വിവാഹവാ എനിക്കിഷ്ടം നിനക്കോ?
എനിക്ക് അറേഞ്ച് മാര്യേജ് ആ ഇഷ്ടം പക്ഷെ ഇപ്പോൾ അറേഞ്ച് മാരേജിന്റെ കല്യാണ ചിലവുകളൊക്കെ ഓർക്കുമ്പോ
ക്ക ഓർകുമ്പങ്ങനെ ആലോചിക്കുവോ ചെറുതായിട്ട് ഒരു വിവാഹം മതിന്ന് ആഹ് അത് നീ പറഞ്ഞത് ശരിയാ ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നത് പ്രണയ വിവാഹാ നീ അത് ശ്രദ്ധിച്ചാമതി കാരണം ഇപ്പൊ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്ന വീട്ടിന്റെ അടുത്ത് തന്നെ പല കല്യാണങ്ങളും നടന്നു അപ്പം എല്ലാരും പറയുന്നതാ അവര് തമ്മിൽ സ്നേഹിച്ചു കെട്ടിയതാ കാരണം ഇപ്പൊ കൂടുതലും പ്രണയ വിവാഹം തന്നെ നടക്കുന്നെ പക്ഷെ അയിന് ചെലവ് കുറവാണെന്ന് ചോദിച്ചാ ആഹ് ഒരു തരത്തിൽ പറഞ്ഞ ആണ് ഇപ്പം ചിലർ വിചാരിക്കുന്നുണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്താമതി എന്ന് വിചാരി ക്കുന്നവരുണ്ട് വളരെ ലളിതമായിട്ട് നടത്തുന്നവരുണ്ട് പിന്നെ പ്രണയിച്ച് വീട്ടുകാരുടെ സമ്മതത്തോട് കൂടി വലിയ ആഡംബരവായിട്ട് കല്യാണം നടത്തുന്നവരും ഉണ്ട്
എന്ന് വെച്ച ഇപ്പൊ കല്യാണം ഒരു ദിവസം അല്ലല്ലോ തലേന്നുണ്ട് ഹൽദി യുണ്ട് ഗുലാബിയുണ്ട് രംഗോലിയുണ്ട് എന്തൊക്കെ ചടങ്ങുകളാ നിങ്ങക്കെന്തൊക്കെ ചടങ്ങുകളാ
ആഹ് അത് നീ പർഞ്ഞത് ശരിയാണ്.. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വീടിനു അടു- ത്തായാലും പല കല്യാണം നടക്കുമ്പോൾ പ്പ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് തന്നെ ഹൽദി നടത്താറുണ്ട് ചെലൊരു സംഗീത് നടത്തും ആഹ് പിന്നെ കല്യാണത്തിന് അന്ന് പ്രത്യേക പരിപാടികള് പിന്നെ റീസെപ്ഷന്റെന്ന് വേറെ പരിപാടികള് നൃത്തങ്ങള് അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളായ മോഹിനിയാട്ടം കഥകളി അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്കിപ്പോ കാണാൻ സാധിക്കും
വളരെയധികം ചെല വേറിയ ഒരു പരിപാടിയ ഇപ്പൊ വിവാഹം കാരണഎന്താന്നു വെച്ചാ സ്ഥല ഇപ്പം ഒരു സ്ഥലാണ് ഓഡിറ്റോറിയം ബുക്കെയ്യണം ഡ്രസ്സ് എടുക്കണം ഡ്രസ്സിനൊക്കെ എന്ത് പൈസയാ അതുപോലെ തന്നെ കല്യാണത്തിനൊക്കെ എല്ലാരും സ്വർണവാ യൂസെയ്യുന്നത് അപ്പൊ സ്വർണത്തിനൊക്കെ പ്പെന്ത് വെലയാ, ആ ഒര്തൊക്കെ വെച്ച് നോ ക്കുമ്പോ കല്യാണം ലളിതവായിട്ട് നടത്തുന്നതിനോട എനിക്ക് താല്പര്യം
ആഹ് അതെ നീ പറഞ്ഞത് ശരിയാണ് ഇപ്പോൾന്ന് വെച്ചാ സ്വർണത്തിനെന്നെ എന്തോരം വെലയാണ് കൂടിയത് അതുകൊണ്ട് തന്നെ പലരും ബുദ്ധിമുട്ടുന്ന മ്മള്. കണ്ടിട്ടുണ്ട് കാരണം ഇപ്പഴും സ്ത്രീധനമൊന്നുമില്ല എന്ന് പർഞ്ഞാലും പലരും ഏഹ് സ്ത്രീധനം ഉറപ്പിച്ച് വച്ചവരുണ്ട് പ്പം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിട്ട് അവർ പണയം ഏഹ് ഉള്ളത് പണയം വെച്ചിട്ടായാലും വിറ്റട്ടായാലും സ്വർണം വാങ്ങി കൊടുത്തയക്കുന്നത് കാണാറുണ്ട് എന്തോരം വെലയാണ് സ്വർണത്തിന് കൂടിയത് പാവപെട്ടൊരു പെട്ട സമയ ഒര് വളരെയധികം കഷ്ടപ്പെട്ട ഒരു സമയം തന്നെയായിരുന്നു ഈ സ്വർണ്ണവില കൂടിയ സമയം
സ്വർണ്ണം ഇല്ലാതെ ആരും സ്വന്തം മക്കളെ കെട്ടിച്ചൊടിക്കില്ല എന്നാ അവർക്കൊരാദിയ അയ്യോ ഒന്നും ഇല്ലാത് തെ എങ്ങനെ എൻറെ മോളെ അയക്കുന്നെന്ന്
അതെ നീ പർഞ്ഞത് ശരിയാണ്
നീയ് സ്വർണം വാങ്ങിയ വാങ്ങിയൊള്ള ഒരാളെ വിവാഹം കഴിക്കോ അതോ
ആഹ് എനിക്കങ്ങനാവിശ്യപ്പെടുന്ന ഒരാളെ ഇഷ്ടവല്ല നമ്മളറിഞ്ഞെന്തെങ്കിലും കൊടു ന്നെനിക്കെന്തെങ്കിലു ഉണ്ടെങ്കി അതായത് എനിക്ക് സ്വന്തമായിട്ട് ജോലി വാങ്ങിയിട്ട് കല്ല്യാണം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പം ജോലി ഉണ്ടെങ്കി പിന്നെ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ആവശ്യപ്പെടുന്നതിനോട് എനിക്ക് ഇഷ്ടമല്ല നമുക്ക് ഒള്ളത് നം എനിക്ക് വേണ്ടിയിട്ട് ഒള്ളത് അത് മാത്രം അല്ലാതെ ഇത്ര വേണം അങ്ങനെയുള്ളതൊന്നും എനിക്കിഷ്ടഅല്ല
എനിക്കും അതിനോട് താല്പര്യം ഇല്ല എനിക്കൊരു സിമ്പിൾ കല്ല്യാണം പക്ഷെ എല്ലാരേം വിളിക്കണം പക്
ക്കണം പക്ഷെ ഒരുപാട് ആർഭാടങ്ങളൊന്നും വേണ്ട
അതെ നീ പർഞ്ഞെ ശരിയാണ് എല്ലാ ബന്ധുക്കളെയും ഏഹ് വിളിക്കണം. എല്ലാരും ഒത്തുകൂടുമ്പോ ഒരു രസമാണല്ലോ ബന്ധു ക്കളെയെല്ലാം കാണാം. അതൊക്കെ ഒരു രസം തന്നെയാണ് പക്ഷെ ഇത്രയുള്ള അമിത ചെലവുകള് എനിക്കും ഇഷ്ടല്ല കാരണം ഇപ്പോഴെന്ന് വെച്ചാ ഏഹ് ഇപ്പം സോഷ്യൽ മീഡിയേലായാലും പലതരത്തിലുള്ള കല്ല്യാണങ്ങളെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആഹ് പല അത് എന്തോരും ചെലവുകളുള്ള കല്യാണ ങ്ങള നമ്മളിപ്പോ കാണുന്നത് അതിനേക്ക വളരെ ആഡംബരമായിട്ടുള്ള കല്ല്യാണവും കാണാറുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോ ഓരോരുത്തർക്ക് തോന്നും ആഹ് എനിക്ക് നമുക്ക് ഇങ്ങനെ നടത്താം നമ്മടെ മോൾടെ കല്ല്യാണം ഇങ്ങനെ നടത്താം അങ്ങനെ ഓരോരുത്തരും വിചാരിക്കും പിന്നെ അടു ത്താൾക്കാരും വിചാരിക്കാ ആഹ് അവരങ്ങനെ ചെയ്തല്ല എങ്കിൽ നമുക്കും അങ്ങനെ ചെയ്യാം അവരെ പൈസ കാണിക്കാൻ വേണ്ടി അതിന് ചിന്തിക്കുന്നവരും ഉണ്ട്
കടം വേടിച്ചായിരിക്കും പക്ഷെ ഇല്ലാത്തവര് ഇങ്ങനെയൊക്കെ നടത്തുന്നത് പിന്നെ ഈ കല്ല്യാണത്തിന് വരുന്ന ചെറുക്കനായാലും വരുന്ന കൊച്ചിന് ഐഫോൺ കൊടുക്കണം മുട്ടായി കൊടുക്കണം പുതിയ പുതിയ ചടങ്ങുകളാ അപ്പോ ഒരുപാട് കാശ് എന്തുവായാലും ഇതിനുവേണ്ടി ചെലവാകും പക്ഷെ പ്പ ഇതെല്ലാം കാണിക്കുന്നത് യുട്യൂബേഴ്സാ പക്ഷെ യു യുട്യൂബേഴ്സിന് ഇതൊക്കെ പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് സാധാരണ
സാധാരണക്കാരും കണ്ട് ഇതിനെ അനുകരിക്കാൻ തുടങ്ങും അപ്പൊ ഇല്ലാത്തവരും ഇത് വേടിച്ച് എനിക്ക് എല്ലാം കാണിക്കും പിന്നെ അവര് കടത്തിലാവും അതെ നീ പറണത് ശെരിയാണ് എന്നച്ച് ഇല്ലാത്തവരും കൂടി അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ വന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്
പിന്നെ നിങ്ങടെ കല്ല്യാണ രീതികളെങ്ങനെയാ അമ്പലത്തി വെച്ചാണോ അതോ ഓഡിറ്റോറിയത്തി വെച്ചാണോ എനി എനിക്കിങ്ങനെ ഇപ്പ കല്ല്യാണത്തിന് ഇങ്ങനെ വന്നും പരിചയൊന്നുല്ലാ
ആഹ് ഞങ്ങടെ കല്ല്യാണം ഓഡിറ്റോറിയത്തി വെച്ചും അമ്പലത്തി വെച്ചും എല്ലാം നടത്താറുണ്ട് അത് പല രീതി പലരെ ഇഷ്ടം വെച്ചിട്ടാണ് നടത്തുന്നത് ഇപ്പോൾ ഒരു കാര്യം നീ ശ്രദ്ധിച്ചിട്ടിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ന്ന് പറഞ്ഞ പുതിയൊരു സമ്പ്രദായം ഉണ്ട് അപ്പം ഈ ബീച്ച് സൈഡ് അതുപോലെ തന്നെ വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ച് കായലിന്റെ ഒക്കെ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള വിവാഹങ്ങളിപ്പോ ഭയങ്കര കൂടുതൽ പ്രചാരത്തിലുള്ള ഒന്നാണ്
ആഹ് കൂടുതൽ പ്രചാരത്തിലുള്ള പക്ഷെ അങ്ങനെ വെച്ച് നടത്തുമ്പോ അതൊരു ഓപ്പൺ സ്റ്റേജിലല്ലേ നടത്തുന്നത് ഇതുപോലെ മഴയെ ക്കെ വന്ന് കഴിഞ്ഞ ഡെസ്റ്റിനേഷന് വേണ്ടി ഞങ്ങ പൊളിഞ്ഞ് പോവും അവര് വിചാരിച്ച ഔട്ട്‌പുട്ട് വീഡിയോ ഒന്നും അവർക്ക് കിട്ടത്തൂല്ലാ അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട് ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് പറയുമ്പോ
അത് നീ പറഞ്ഞത് ശരിയാ കാരണം അങ്ങനെ പറ്റുന്നവരും ഉണ്ട് ഏഹ് നമ്മള് വിചാരിച്ചോണം കാലാ നമ്മൾ പറയുന്ന പോലൊന്നും അല്ലല്ലോ ഇപ്പ ചൂടാണെങ്കിൽ പിന്നെ മഴയായിരിക്കും അങ്ങനെ അബദ്ധം പറ്റ പറ്റുന്നവരും ഉണ്ട് പക്ഷെ അത് സക്സസ് ആയാൽ അത് നല്ല ഭംഗിയുള്ളരു സംഭവം തന്നെയാണ് വിജയിച്ച
ശരിയാ കാലാവസ്ഥയെല്ല അനുകൂലമായ നല്ലൊരു വീഡിയോയും നല്ല ഇതൊക്കെയായിട്ട് പക്ഷെ അത് ഡെസ്റ്റിനേഷൻ വെഡിങ്ങാകുമ്പോൾ ഒരുപാട് ആളുകളെ വിളിച്ച് നടത്തില്ല വളരെ ക്ലോസ് ആയിട്ടുള്ള വെച്ചാ അത്രയും പേര് അവിടെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലേ വളരെ ഒരു പരിമിതമായ സ്പേസ് ആയിരിക്കത്തില്ലേ?
അതെ അത് നീ പറഞ്ഞത് ശരിയാണ് എന്ന വച്ചാ പരിമിതമായ സ്ഥല ആണ്ട് എല്ലാവരെയും വിളിക്കത്തില്ല ആ അടുപ്പുള്ളവരെ മാത്രമായിരിക്കും അതില് പങ്കെടുക്കാനായിട്ട് വിളിക്കുന്നത് പക്ഷെ അവർക്ക് അതാ താല്പര്യമെങ്കിൽ അങ്ങനെ ആവട്ടെ പക്ഷെ നമ്മുടെ എന്റെ നാട്ടിലൊക്കെ കൂടുതലും അല്ലാതെ എല്ലാവരെയും വിളിച്ചിട്ടുള്ള കല്യാണമാണ് നടക്കുന്നത്
ഞാനിതൊരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പോയിട്ടില്ല നീ പോയിട്ടുണ്ടോ
ഇല്ല ഞാനും പോയിട്ടില്ല ഞാനിപ്പോൾ ഈ ഹ നവമാധ്യമങ്ങളായിട്ട് ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അതിനകത്തൊക്കെ കണ്ടിട്ടുള്ള പരിചയം എനിക്ക് ള്ളൂ ഇപ്പം ഇപ്പൊ സീരിയൽ സിനിമ നടിമാരും നടന്മാരും ഒക്കെ കല്യാണങ്ങൾ ഇപ്പൊ ഡെസ്റ്റിനേഷൻ വെഡിംഗ ആയിട്ടാണല്ലോ കൂടുതലും നടക്കുന്നത് അതിന്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഞാനും
ഇവിടെക്കെയ ഉള്ള കല്യാണങ്ങള് സ സോ സാധാ രീതിയ പക്ഷെ
പക്ഷെ ഇപ്പ എല്ലാത്തിനും ഹൽദി മെഹന് ഗുലാബി അതും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്
അത് മാത്രേ ഉള്ളു
അതെ
ചെല കല്ല്യാണം പാെയി ഭയങ്കര ആർഭാടായ് യിരിക്കും പല ഡാൻസ് പല വീട് ത് അങ്ങനെ പാട്ട് ഡാൻസ് കഥകളി അങ്ങനെ കൊറെ ഐറ്റംസ് ഒക്കെ കാണാൻ കാണും
അതെ അത് നീ പറഞ്ഞത് ശരിയാ അവരെ പൈസ അനുസരിച്ചാണ് ഓരോത്തരും നടത്തുന്നെ അതുപോലെത്തന്നെ സദ്യ വിവാഹത്തിന്റെ സദ്യ നീ ശ്രദ്ധിച്ചി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാ പൈസ അനുസരിച്ചാണ് ഇപ്പൊ സ സദ്യ ഇപ്പം എല്ലാം എടത്തും സദ്യക്ക് ബോളിം പായസോം ഇണ്ടായിരിക്കും ഇല്ലാത്ത കല്യാണങ്ങളും ഉണ്ട് എന്നാലും ഈ കല്ല്യാണംന്ന് പറയുമ്പോ താലികെട്ട് സദ് ദ്യ ഇതൊക്കെ അയ്ന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണല്ലോ പക്ഷെ അതൊര് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്ന ഒരു മുഹൂർത്തമല്ലേ അത്
പക്ഷെ നമ്മള് കല്യാണത്തിന് കൊറേ ഫുഡ് ഉണ്ടാക്കും പക്ഷെ കഴിക്കാൻ നാളില്ലെങ്കിൽ ആ ഫുഡും വേസ്റ്റ് ആയിപ്പോ ആർക്കും കൊടുക്കാനും പറ്റത്തില്ല അതും ഒര് ഒര് നോതരത്തിൽ നോക്കിയാൽ നഷ്
നോക്ക്യാ നഷ്ടവാ
ആഹ് അത് ശരിയാ അങ്ങനെം പലയെടത്ത് സംഭവിച്ചായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പ നമ്മള് വര്ന്ന ആളുകള അനുസരിച്ച് അത്രയും ഭക്ഷണം എന്നാ ചെല കല്യാണത്തിന് ഓവറ ആയിട്ട് ആളുകള് വര്യേം ചെയ്യും ചെലപ്പം ചെറുക്കന്റെ കൂട്ടർ പറയത്തില്ലേ ഇത്ര പേരാ വരുന്നേന്ന് അപ്പ നമ്മള് കൃത്തായിട്ടാആളുകൾ വരുമ്പോ തെകയാത്തതും ഉണ്ട്
അതെ അത് നീ പറഞ്ഞ ശരിയാ കണക്ക് തെറ്റുമ്പോൾ അങ്ങെനെ പല സംഭവിതെ തെകയാത്തുംണ്ട് അധികം വര്ണോരുണ്ട് എന്നാ കൃത്യമായിട്ട് എല്ലാം തെകഞ്ഞതും ഉണ്ട്
പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പൊ കല്യാത്തിന് മുമ്പുള്ള സേവ് ദ ഡേറ്റ്
ഉം അത് ഇപ്പഴത്തെ പുതിയ പരിപാടിയാ പണ്ട് അങ്ങനൊന്നും ഇല്ലായിരുന്നു കല്യാത്തിന് മുമ്പ് ഫോട്ടോസ് എടുക്ക
ട്ടോസഎട്ക്കലൊന്നും പക്ഷെ ഇപ്പൊ എല്ലാട്ത്തും ട്രെൻഡിംങാ
കല്യാണത്തിന് മുമ്പൊന്ന് പിന്നെ ബ്രൈഡ് റ്റു ബീ ഗ്രൂം റ്റൂ ബീ
അതെ അതെ ഇപ്പൊ എല്ലാം ഫോട്ടോഷൂട്ടിന്റെ കാലമാണല്ലോ അതോണ്ട് തന്നെ ഇപ്പം കല്യാണത്തിന് മു മ്പ് എല്ലാവ് രെയും കല്യാണത്തിന് ഇപ്പോ സേവ് ദ ടേറ്റ്ണ്ട് അതിന്റെ ഓരോരോ പലതര വകഭേദങ്ങളാണ് നമ്മ ഇപ് പ്പ കണ്ടോണ്ടിരിക്ക്ന്നത്
അത് ചെറുക്കന്റെ സൈഡീന്ന് കാണും പെണ്ണിന്റെ സൈഡീന്ന് കാണും ചെലപ്പോ ഒന്ന് മോഡേൺ ആയിരിക്
ഡേണായിരിക്കും ഒന്ന് ട്രഡീഷണൽ ആയിരിക്കും നല്ല രസം ഇതൊക്കെ കാണാന് അതെ അത് ശരിയാണ് ഏ് ട്ര എനിക്ക് ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ കാണാനാണ് ഇഷ്ടം നിനക്കോ
എനിക്കിത് രണ്ടും ഇഷ്ടവായി എല്ലാത്തിനും അതിന്റേതായ ഭംഗിയുണ്ട്
ഇണ്ട് അതെ അത് നീ പറഞ്ഞത് ശരിയാണ് എല്ലാം അവരവരുടെ ഇഷ്ടത്തിനൻസരിച്ച് നമുക്ക് ഇഷ്ട ട്ടമുള്ളത് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇങ്ങൻത്തെ ഷൂട്ടിലായിരിക്കും പലതരം നല്ല നല്ല ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ അതെ
എന്നാ ശരിയടി വെക്കുവാണേ
ആഹ് ശരി